ഹലോ കേൾക്കില്ലേ?
ആ കേക്കാം, എന്തോടുക്കായിരുന്ന്
എന്ത്‌?
എന്തോടുക്കുവാ? എന്ത് ചെയ്യുവാണ്?
ആ ഞാനിവിടെ വേറൊരു കോള്ലേന്, അത് കയിഞ്‌ങ്ങനെ ഒരു ഇരിക്കെന്
ആഹാ, കഴിച്ചായിരുന്നോ?
ആ ഇല്ല ഫുഡ് കഴിച്ചില്ല, കഴിക്കണം. ഉം
എന്താ സ്പെഷ്യൽ ഇന്ന്?
സ്പെഷ്യല് മീൻ വർത്ത്, മ്ഹും മീൻ കറി, മ്ഹും പയറുപ്പേരി, പ്രത്യേകിച്ച് സ്പെഷ്യല് ല്ല ഹ ചിക്കനും മട്ടനൊന്നുമില്ല, ആ ഉപ്പേരി. ഉപ്പേരി പയറ് തോരൻ തോരൻ
ആആ
ഹഹ ഓരോ ഓരോ നാട്ടിലും ഓരോന്നല്ലേ പറയാ
ആ അതെ അതെ ഞങ്ങടെവ്ടെ തോരൻ, മെഴുക്ക് വരട്ടി
ആ മേക്കവരട്ടി ആ ആ ഞങ്ങള് ഉപ്പേരിആര് പേരി വെണ്ടപ്പേരി ഹിഹി വെണ്ട വെണ്ടക്കല്ലേ? ഒക്കെ ഉപ്പേരികളാണ് ഞങ്ങക്ക്, തോരനല്ല ഹ ഹ
ഉം. ഉം.
ആഅത് കേക്കാൻ നല്ല രസോണ്ട്. ഞങ്ങക്ക് ഇവിടെ ഉപ്പേരീന്ന് പറയുന്നത് മറ്റേ നമ്മുടെ എഎ ചിപ്‌സ്സില്ലെ
ആ ആ ആ വർ
ചി ചിപ്സുകളാ കപ്പ വർത്തത്, ചക്ക വർത്തത്, ഇവിടെ ഉപ്പേരി
ഉപ്പേരി ആ ആ ആ ആ അത് ഞമ്മള് പൊരി ഞങ്ങക്ക് പൊരി, അതൊക്കെ ഞങ്ങക്ക് പൊരിയാണ്
ആ ഹാ
ഹെ ചിപ്സ ഒക്കെ വായ്ക്കപ്പേരിയാണ് ഉം ഉം വായ്ക്കപ്പേരിന്നാ പറയാ ചിപ്സിന് പൊരി പിന്നെ പൊരികളാണ് അതൊക്കെ പൊരിന്റെതിലപെടുത കൂട്ട ചിപ്സ് ആയാലും ഇനി പൊട്ടാറ്റോതായാലും ഒക്കെ അമ്മള് ന്റെ ബേക്കറി ഐറ്റംസെ
ആ ആ ആ
ഓരോ നാട്ടേക്ക് നേരത്തെ ഇപ്പ ഓരോ നാട്ടിക്ക് നേരത്തെപ്പൊ ഏതൊരാള് ഏ.. വിള്ളിച്ചപ്പോ മീനതായ്ച്ച് അപ്പോഞാൻ പറഞ്ഞു അടവന്ന് റഞ്ഞു നന്താസാധനം വേറെപേര് ന്ക്കും പറാനറീല ഹഹ
ആ അതെന്തുവാ ശെരിക്കും? അവരെന്താ പറഞ്ഞേ?
ക്ക്‌ അറീല, ആ ഓർക്കറീല ഞാൻ പറഞ്ഞു ഇവിടെ അടവ് ന്നാ പറിയല്ല്അമ്മള് വണ്ടി വരും വണ്ടീന്ന് വാങ്ങും രാവിലെ ഏയ്മണി ആവുബോത്തിന് വണ്ടി അപ്പ അടവ അടവാണ് എന്താ മീനൊയിച്ചപ്പോ അടവാണ്ഞ്ഞു അപ്പോന്താ സാധനൊന്ന്
ഹ് ആ അതിന്റെ ശരിക്കുള്ള പേരെന്താന്ന് നോക്കണല്ലേ പിന്നെ ഇപ്പല്ലാം ഗൂഗ്‌ൾ ഏ ഗൂഗ്‌ൾ ളും ചാറ്റിബീറ്റിലൊക്കെ
ക്കെന്നാ ആണ് പിന്നെ ബത്തല് മീൻവത്തൽ അപ്പൊ വത്തൽന്നറിയുമ്പോ നത്തോലിഅല്ലേ
ആ ആ അത് കേട്ടിട്ടുണ്ട്
ആഹ് ഇവിടെ ബത്തല്റി അ വിടെ അവടെ നത്തോലിന്നാറിയും അതേമാതിരിത്തന്നെ മീൻകാരം ഇങ്ങളെനാട്ടില് വേറെ വേറെക്കാരും ആ ശെ ഇൻക്കറീല ഞാനിവിടെപറ ണെ ആ. ആ. ചെല്പം നല്ലോ വാങ്ങണ മീനായിരിക്കാം
അതെ അതെ മത്തിയന്നല്ലല്ലോ
മത്തില്ല മത്തിക്ക്.. മത്തില്ല മത്തി.. ചാളല്ലെ?
ആ ചാള ചാള
ഉം ഉം മത്തില്ല ആ ഞങ്ങള് മത്തിയാണ് ഇവിടെ മത്തി മത്തിയാണ് മത്തി എന്നാ പറയാ മത്തിയല്ലേ ഇതെന്താ അറിയോ ഇത് പരന്നിട്ട് അയല അല്ല ഒരു അ് ഉം വലത്തേ ഇതാണ് ശരി ഇതില്ല മറ്റെന്താ പറയാ തൊലിയൊന്നും ഉം ചുണങ്ങൊന്നും ഇല്ലാത്ത മീനില്ലേ
ആ ഇങ്ങനെ മെലഞ്ഞിരിക്കുന്നേ സ്ലിം ആയിട്ടി ഇരിക്കുന്നേ
നമ്മളെ ഈ എന്താപ്പ പറയാ മറ്റേ മള്ള് ഏ എഅല്ലല്ലല്ല എന്താപ്പ ഇനിപ്പറയാ നമ്മള് സാ സാധാമീൻ തന്നെ പക്ഷെ നമ്മള് കരിമിന്റെ ഒക്കെ ഒരു ശൈപേക്കാരംപക്ഷെ അത്രവലുപ്പം ഉണ്ടാവൂല്ല ചോണങ്ങുന്നില്ല ഇല്ലാതെ
ആ മന എനിക്ക് മനസ്സിലായി പക്ഷെ അതിന്റെ പേര് എനക്ക് അറി
ആ ഇവിടെ അടവന്ന് അത് രണ്ട് ടൈപ്പ് ഒരു വെ വെള്ളം കറുപ്പും ഉണ്ടാവുമല്ലോ അത് എന്താ വെച്ചാല് വെള്ളടവ് കറുത്തടവ് എന്ന ഇവിടെ പറയല് അയില് ആ വെളുത്തേന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ബ്ലാക്കിനാ പിന്നെയും ടേസ്റ്റ് ബ്ലാക്ക് വച്ചാല് ഒരു ഗ്രേ കളറ്
ആ
ഉം അതാണ് അപ്പൊ അവരെ ഓരോ നാട്ടക്ക് ഓരോ പേരല്ലേ
ആ അതെ അതെ
ഉം പിന്നെ പരന്ന ഒര് മിനുണ്ട് യിന്ന് ഞങ്ങളവിടെ പപ്പടമുള്ളൻ എന്ന്പറയും അവിടെ അപ്പ അവര് പറയാക്കെ എന്താ സാധ ഇങ്ങ് തന്നെ എന്ന പോലെണ് ഉപ്പേരി ആ പിന്നെ കറി ഇങ്ങള് രണ്ട് മ് രണ്ട് സൈസ് കറിയൊക്കെ ഉണ്ടാ
ഇവിടെ മീനാ തുണ്ടൻ മീൻന്ന് പറയും അവിടെ എന്താ പറയാ
ഏത് മീനോ
ഏ
ഏത് മീൻന്
തുണ്ടൻ തുണ്ടൻന്ന് പറയുന്ന മീൻ പറയോ
ഇല്ലില്ല തുണ്ടൻ പറയണത് ഏതാണാവോ ഇൻകറില്ല ഏ ഇതല്ലല്ലോ കഷ്ണംമീന്റെ
കഷ്ണൻ മീന ആ തുണ്ടൻ മീൻന്ന് പറയുന്നത് തുണ്ട തുണ്ടായിട്ട് വരുന്ന തുണ്ട മീൻ
ആ ആ ആ കഷ്ണം മീന് അതില് ഗേതറുണ്ട് പിന്നെ ഇതും ഉണ്ട് പലേതും ഉണ്ടല്ലോ
ആ അത് മറ്റേ കേര
ആ അപ്പൊ മനസ്സിലായി ആ ആ ആ ആ
ഉം
തുണ്ടൻ മീന അറിയല്ല നമ്മള് കഷ്ണം മീന
ഹ ഹ ഹ് അതെ എവിടന്ന് കിട്ടിയാന്ന് അറിയത്തില്ല ആ ഇങ്ങോണ്ടൊന്ന് എനിക്ക് ഇങ്ങനെ കിട്ടിയത തുണ്ടൻ അപ്പൊ ഞാനിങ്ങനെ കടയിൽ ചോദി തുണ്ടൻമീനാ അവരും ഇങ്ങനെ ഏതു മീന അതന്ന്
ആ അതന്നെ അത് ഞാൻ കേട്ടിട്ടില്ല അതു നിങ്ങള് മീനാന്ന് പറഞ്ഞ മതി ല്ലേ അതായിരിക്കും ഈ തുണ്ടം തുണ്ടം പറയണെ ആ ആ ആ ആ വെട്ടി തരുന്നേന് ഉം അതിനു വേണം കേദറ സൂധ ആ ആ കേദാറാ സൂദ പിന്നെ അതേ മാതിരി എന്താ ഉം അങ്ങനെ ഓരോ പേര് ഇങ്ങനെ
മലബാർ സൈഡാ നിങ്ങള്
ഞാൻ മലബാറ ആ അയിന്റെ ആത് കേറി ആ അയിൻ്റെത് കാണാല്ലേ
ആ അതെ അതെ പറയുന്നേ ചില വാക്കുകളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്തെയന്ന്.
അതാണ് അതപറഞ്ഞത് മറ്റേയാളും ചോദിക്കണ് മലപ്പുറ ആ ഞാൻ മലപ്പുറ ആ അങ്ങനെ ആകുമ്പോ അത്രയാ ഞങ്ങളത് ഇങ്ങനെയാണ് ആ അതാണ് ഇങ്ങളത് ക്കും അങ്ങനെ കേക്കില്ലല്ലേ ഞാന്
ആ
ക്ക് ഞങ്ങളെ ഏരിയയിലുള്ള ആ ഒരിതല്ലെ അറിയുള്ളൂ.
ആ ആ അതെ അതെ ഫ്രണ്ട്സ് ആണേലും ആ അതെ ഞങ്ങള് പിന്ന പിന്നെ അച്ചടി ഭാഷ യാ സംസാരിക്കുന്നത് കറക്റ്റ് അങ്ങനെയാ സംസാരിക്കുന്നത് അച്ചടിച്ച പോലെ സംസാരിക്കുന്നേ അപ്പം ഞാൻ ഇതു പോലെ ഒരാളെ വിളിച്ചപ്പഴത്തേക്ക് അവരിങ്ങനെ ചോദിച്ച് ഇതെങ്ങനെ നിങ്ങൾ നോക്കി വായിക്കുന്ന പോലെ സംസാരിക്കും ചെലർ ക്കത് മനസ്സിലാവത്തില്ല ആ ചെലർക്ക് അത് മനസ്സിലാവത്തില്ല. അപ്പൊ ഇങ്ങനെ കോളിൻ ചെയ്ത് നോക്കുന്നവര് എനിക്ക് തോന്നുന്നു ആ അങ്ങനെ അച്ചടിച്ച പോലെ സംസാരിക്കുമ്പോഴേ അവരും വിചാരിക്ക അച്ചടി എഴുതി വെച്ച്
ആ ഞമ്മളെന്താറിയോ ചെലെ ആളുകളെ നമ്മള് വിളിക്കുമ്പോ ഓർക്കൊന്നും പറയാൻ കിട്ടൂല അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മള കോൾ ഉം നമ്മുക്കൊന്നും പറയാൻ കയൂല പക്ഷെ നമ്മളെപ്പോഴും അങ്ങട്ടും ഇങ്ങട്ടും സംസാരിക്കണോലെ ലല്ലേ നമുക്ക് നമ്മളെ കോ ഇത് എന്തായാലും നമുക്ക് മുന്നോട്ട്ക്ക് പോവാൻ കയൊള്ളു
അതെ അതെ
പ്പാ വിചാരിച്ച് ഇങ്ങനുള്ളോരാ മ്മുക്ക് അങ്ങനൊണല്ലോ മ്മുക്ക് സംസാരിക്കണവരാവണല്ലോ രസം ങ്ങളെ വർത്താനം ഇതൊക്കെ
ആ ഞങ്ങൾക്ക് നിങ്ങടെ കേൾക്കുമ്പോ ചിരി വരും നിങ്ങക്ക് ങ്ങടെ കേക്കുമ്പം ചിരിവരും ആ അതെ അതെ നമുക്ക് എല്ലാ ആ ആൾ കാരുവായിട്ട്
പ്പെ ആ അതാണ് എടപേഴകാനും ഒക്കെ ഒള്ളരിത് വേണ്ടേ ഉം ആ
പക്ഷെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടാ മലബാർ ഏറിയ കല്യാ
ആ ഫുഡ് അല്ലെ പൊളികാരം
അതെതെ ഞങ്ങുടെ ഇവിടെന്നും അങ്ങനെ നിങ്ങക്ക് രാവിലെ തൊട്ട് ഒരു കല്യാണം നടത്തുവാണേ രാവിലെ തൊട്ട് വൈയിട്ട് വരെയുള്ള ഫുഡ് കൊടു ക്കില്ലേ പക്ഷെ ഞങ്ങൾക്ക് ഉച്ചക്കത്തെ മാത്രേ ഒള്ള്
കിട്ടൊള്ളൂല്ലേ തലേ ഇപ്പ ഇപ്പം ഇപ്പം പിന്നെ ങ്ങളെരിയേല് രണ്ടും മൂന്നും കല്യാണയിന് മഞ്ഞ കല്യാണം ഉം
നിങ്ങളൾക്ക് മറ്റേ പത്തരി ആ എന്താ അങ്ങനെ അ അങ്ങനെ ചി ക്കനങ്ങനെ രാവിലെ കൊടുക്കും ഉച്ചയ്ക്ക് അത് എന്നോട് ഒരാൾ പറഞ്ഞപ്പോഴ ഞാൻ അറിയിന് ഞങ്ങൾക്കിവിടെ കല്യാണംന്ന് പറയു മ്പോ ഉച്ചയ്ക്ക് മാത്രം സദ്യയോ ബിരിയണിയോ തരും എന്നിട്ട് വീട്ടിൽ പൊക്കോളാൻ പറയും
അയ്ണ്ടായില്ല ഇവിടെ വന്നാലോല് ചെലപ്പോ തന്നെ ആ വന്നോല് തന്നെ വേണങ്കില് മൂന്നണിയാവുമ്പോ പിന്നെ കഴിക്കും ആ ന്ത്ച്ചാ ഒരു രാ വിലെ വന്നുണ്ടാവും ചെലപ്പോ അപ്പൊ അപ്പം കഴിച്ചേക്കാരോ
ആ ആ ഇവിടെ അങ്ങനൊന്നു അല്ല ഇവിടെ ഒരു തവണ കഴിച്ച പിന്നെ കഴിപ്പിക്കത്തില്ല നിങ്ങള് പക്ഷെ സൽക്കരിക്കാൻ സൂപ്പറാ സൽക്കാരക്കാരാ അല്ലേ മറ്റുള്ളവരെ ഭയങ്കര ആ
നല്ല ഫുഡും നല്ല സാനോം വേണം എല്ലാ ഐറ്റംസും വേണംങ്ങനെ
ആ നിങ്ങള് മറ്റേ ഒരുപാട് മധുര ഐറ്റംസ് ആരെലും വീട്ടിലോ ട്ടൊക്കെ വരുവാണേ ഒത്തിരി സാധനം ഒണ്ടാക്കി കൊടുക്കുവല്ലോ പക്ഷെ ഇവിടെ അങ്ങനല്ല ആഹ് ഇവിടെ എന്തേലും രണ്ട് കൂട്ടവും ചായയും കൂടെ കൊടുത്തു വിടും
ആഹഹ് പിന്നെ എന്താറിയോ ഞമ്മൾ ആരെേലും വരുണ്ടെന്ന് അറിഞ്ഞാല് അത് നേരത്തെ ഒരുങ്ങും
ആഹ അതെ
ആഹ
നമ്മൾ ആ ആഹ അതെ അതെ നിങ്ങൾ ഒത്തിരി സാധനവും വാങ്ങിച്ചു വരുന്നവരെ സന്തോഷിപ്പിച്ച് ഒത്തിരി സാധനം വാങ്ങിച്ചു വച്ചു കൊടുക്കും പക്ഷേ ആ നമുക്ക് അങ്ങനെ അങ്ങനൊന്നുവി ല്ല ഇവിടെപ്പോ പൊതുവെ പറയന്നുഞാൻ കേട്ടി ട്ടുണ്ട് എന്റെ ഫ്രണ്ട്സും ഉണ്ട്
ആ ഞങ്ങളന്നെ ചെലപ്പോക്കെ പറയ നമ്മളത് കുറച്ച് ഓവറല്ലേ അ കാരണം വേറെള്ളതോടത്ഒക്കെ കാണുമ്പോളേ അതാണ് ഞാൻ പറയലണ്ട് ആഹ കാരണം എന്തെന്തോ എത്രമാത്രം ഇത്തിരി ഫുഡാ അത് പിന്നെ മൊത്തം ഓര് കഴക്കൂലല്ലോ ഒരു ദിനെല്ലാം വേണാണും അവര് ഉ നാ ഒക്കെ ആ ഒരു ഇതില് അപ്പൊങ്ങനെ ഞാനും പറയലുണ്ട് നല്ല പൈസ
ആ ചിലരുണ്ട് വീട്ടിലോട്ട് അരി വാങ്ങിക്കാൻ പോലും ചെലപ്പോ കാശ് ഇല്ലായിരിക്കും പക്ഷെ ആ കടോം മേടം ഒക്കെ വാങ്ങിച്ച് വരുന്നവരെ സൽക്കരിക്കാം അതൊന്നും എനിക്ക് ഇഷ്ട്ടല്ല
ആ അത് നല്ലതുഅല്ല ഞങ്ങന്നെ പറയലുണ്ട് അങ്ങനെ അതിന്റെ ആവശ്യംല്ലാന്ന് ഞങ്ങന്നെ പറയലണ്ടപക്ഷേ പിന്നെ ഒരു ചെയ്യ ആട് ചെയ്യ അത്ര തന്നെ
ആഹ അങ്ങനെ മലബാറുകാര് ആ ഒരു ഇതുണ്ട് പക്ഷെ വെക്കുന്നതല്ലാം നല്ല ടേസ്റ്റവാ ഭയങ്കര ടേസ്റ്റവാ
നല്ല ആ പറലുണ്ട് എല്ലാരും അങ്ങനെ ടേസ്റ്റ് ആണേന്ന്
ഉം
പിന്നെ ഇപ്പൊക്കെ എന്താ കാട്ടിലറിയോ ഇപ്പൊക്കെങ്ങള് ഫുള്ള് പിന്നെ നമ്മള് ഇനി എന്തോരു പരിപാടി ഉണ്ടെലും ഫുള്ള് ആളാണ്ട് ഏൽപ്പിക്കലാ ഇമ് ഇപ്പം വീട്ടിലുള്ള അതില്ല ആ മാറി ഇപ്പൊ മൊത്തം കൊണ്ടരാ അനിച്ചാൽ ഇവിടെ ഇണ്ട് ഞങ്ങള അടുത്തുണ്ട് ഇങ്ങനെഇണ്ടാക്ണാ ആൾ കാറ്ററിംഗിന്റെയ് ആ ആ ഓരാണ്ട ഏൽപ്പിക്കും അപ്പൊ ഒര് ആ ടൈം ആകുമ്പോഴത്തിന് ഫുള്ള് നമ്മളെ വീട്ടക്ക് എത്തിക്കും. അപ്പൊ എന്താന്നോ ഒരു കണക്കുണ്ടാവോ ഒരു മറ്റേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോത് തെകയിലാത് താകിലാർന്നട്ട് നാട്ടുംങ്ങെട്ടും കേട്ട് നല്ലോണംഉണ്ടാക്കും
ആഹ എട എന്നാ ശരിയേ
ഓക്കെ ഓക്കെ എന്നാ ശരി.